ഹലോ!
ആഹ്, എന്നാ ഉണ്ട്?
ആഹ്, സുഖായിട്ട് ഇരിക്കുന്നു കേക്കാമോ?
ആഹ്, കേക്കാം കേക്കാം. എന്തുവാ പണി?
വെറുതെ ഇരിക്കുന്നു
വെറുതെ ഇരിക്കാണോ?
ആഹ്, അതെ അതെ അതെ തൊറക്കാറായി. ആഹ് വാങ്ങി, ഏകദേശോക്കെ വാങ്ങിട്ടുണ്ട്. ആഹ്, ഫസ്റ്റ്ടൈം ആണേ പോണേ, കുട്ടി അപ്പൊ ഇനിപ്പോ ഏഹ് കൊർച്സം ആഹ് അതെ അതെ
ആഹ്, ഒറ്റകുഞ്ഞാ ഉള്ളേ. അല്ലേ
ഇല്ല ഇല്ല ഇല്ല ഇല്ല രണ്ട് പേരുണ്ട്.
ആഹ്, മൂത്തത് കുഞ്ഞ് എതൃള്ളാ? മൂത്തതാണോ ഇത് ഈ മാഴത്തെ മോനാണോ?
ആഹ്, അതെ അതെ പൂവാൻ പോകുന്നത് രണ്ട് ചെർ ര ചെർത് പി പിന്നൊ ഒരു കുഞ്ഞിതാ ആഹ്, അങ്ങനൊക്കെയാണ് അങ്ങനൊയെക്കെ പോണു. എന്തായി ന്നിട്ട്, ഇല്ല ഇല്ല ഇല്ല
ഉം
ആഹ് ന്നിട്ട് എന്താ ഞാനിങ്ങനെ വെറ്തേക്കിരി യ്യുമ്പോ ഞാനിങ്ങനെ ഇപ്പ മറ്റേ സ്- ത്തിരി ചെടികളൊക്കെ നടനെ കുറിച്ചൊക്കെ ഉദ്ദേശിക്ക്യും. പക്ഷെ ഇപ്പൊ മഴ പിടിച്ചല്ലോ. ഞാൻ നമുക്ക് പച്ചക്കറി കൃഷി അങ്ങനേക്കെ
ആഹ് പച്ചക്കറിക്കെ
അതെ അതെ അതെ പച്ചക്കറിക്കൊക്കെ ഇപ്പ ഭയങ്കര വെലയാ നമുക്ക് നമ്മടെ വീട്ടിതന്നെ കൊറച്ച് നമ്മള് ഉല്പാദിപ്പിക്യാണെന്നുണ്ടെങ്കില് ആഹ്‌ നല്ലതല്ലേ. ഞാനിപ്പോ ആലോചിക്ക്ണ്ട്, കൊറച്ച് ഈ നമ്മളെ കൃഷിഭവനിലൊക്കെ പോയി കഴിഞ്ഞ് കൊറച്ച് വിത്തുകളൊക്കെ കിട്ടും. പിന്നെ കുട്ടികള് സ്കൂളിൽ പോയി തോടങ്ങുമ്പോഴാണങ്കില് നമുക്ക് എപ്പഴും ഫുഡ് കൊണ്ട് കൊട്ത്ത് വിടണം ആഹ് അപ്പൊ നമുക്ക് നമ്മടെ വീട്ടിതന്നെ ഉള്ളതാണെങ്കിലും നല്ല ആഹ് നല്ലതുവായിക്ക്യും. പിന്നെ ഏഹ് എന്താ പറയാ ഏഹ് നമുക്ക് നമുക്ക് വിശ്വസിച്ച് കഴിക്ക്യാം. ഇപ്പൊ പൊർത്ത്ന്ന് വാങ്ങിക്കുന്നത് നമ്മള് ര്‌സ മഞ്ഞപ്പൊടിട്ട് ഉപ്പിട്ട് കൊറച്ചേരം വെള്ളത്തിലൊക്കെ വെച്ച് അങ്ങനെയൊക്കെയല്ലേ നമ്മള് ചെയ്യുന്നേ
രാസവളോന്നും ഇടാത്തത് നല്ല ഫുഡ് ആ കിട്ടുവല്ലോ നമ്മടെ വീട്ടിന്നന്നെ ചെയ്യുമ്പോ. ആഹ്
അപ്പൊ നമ്മടെ പച്ചക്കറി വേസ്റ്റും നമ്മളുടെ നമ്മളുടെ അടുക്കളേല് ഉപയോഗിക്കുന്ന വേസ്റ്റ് വേസ്റ്റ് കൊണ്ടന്നെ വളാകും. അത് വളമായിട്ട് എടുക്കാം ആഹ്, പിന്നെ ചാണകപ്പൊടി അങ്ങനത്തെ ഉള്ള വളങ്ങളൊക്കെ ഉപ ഉപയോഗിച്ചാലും മതി നമുക്ക് ആഹ് ചെറിയ രീതില് ചെറിയ രീതില്ള്ള കൃഷി ചെയ്യണം നമ്മളെ വീട്ടിലൊക്കെ ആവശ്യയിട്ടുള്ള പച്ചക്കറികളും കാര്യങ്ങളും നമുക്ക് വീട്ടി തന്നെ ഉണ്ടാക്കാം. അത് നമുക്ക് പിന്നെ വേറെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഭയങ്കര നമുക്ക് സമയം പോവാനും ഒക്കെ നല്ലതാണ്. പ്പം നമ്മടെ ഏഹ്‌ മറ്റേ ആ ഏഹ് സിനിമയില് ന്നെ ഉദാഹരണം സുജാത എന്നുള്ള സിനിമേല് ഇത് നിന്നുള്ള ചെറിയ ഒരു ഉജാ ഉദാഹരണംസ് ആഹ് സിനിമ ആഹ് സിനിമേല് ലേ ചെറ്യേരീതില് അവര് കൃഷെയ്ത് തൊടങ്ങുന്നു അത് പിന്നെ വേറ വേറ പുതിയ രീതിയിലേക്കൊക്കെ വരും
ഉം അത്പോല നമുക്ക് ആഹ് അങ്ങനെ ഒരു ഹായ് ഇതൊക്കെ തുടങ്ങ വീട്ടമ്മമാർക്കൊക്കെ ഒര്പാട് ഉപകാര താല്ലേ വീട്ടിലൊരു പച്ചക്കറിത്തോട്ടോ ഒക്കെള്ള ചെലരൊക്കെ കൃഷി ചെയ്തിട്ടാണ് എൻ്റൊരു ഫ്രണ്ടാണ് കൃഷി ഉം കൃഷി ചെയ്തിട്ട് അവളിങ്ങനെ അവള് ഹൗസ് വൈഫാ അപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതൊണ്ട് പൊറത്തൊന്നും പോകൻ പറ്റത്തില്ലല്ലോ ജോലിക്ക് അതും കൊണ്ട് അവളിങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ പടവലും അങ്ങനെ കുറെ കൃഷികളൊക്കെ ഉണ്ട് എന്നിട്ട് ഇങ്ങനെ കുടുംബശ്രീ ഉണ്ടല്ലോ യൂണിറ്റ് അവിടക്കെ ഇങ്ങനെ കൊടുക്കും ആഹ് അതുപോലെ അച്ചാറൊക്കെ കേട്ട അച്ചാറോ ചമ്മന്തിപ്പൊടി
ഓ അല്ല അത്ര നമുക്ക് ചെറുകിട സംരംഭങ്ങളായിട്ട് പോയി കഴിഞ്ഞപ്പോ കുടുംബശ്രീയിലൊക്കെ അങ്ങനെയുണ്ട് കുടുംബശ്രീയിലൊക്കെ നമുക്ക് യൂണിറ്റുകൾ ആയിട്ട് തുടങ്ങി അതൊക്കെ വിതരണം ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞ നല്ലതാ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് ഈ പദ്ധതികളുമുണ്ട് നമ്മളുടെ കുടുംബശ്രീ വഴിയും അല്ലാതെ പ കൃഷിക്ക് ഇപ്പോ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ ഗ്രാമസഭയിലൊക്കെ തന്നെ കൃ കൃഷിക്ക് വേണ്ടിയും കോഴി വളർത്തല് മറ്റേ പശു പശു വളർത്തല് കന്നുകാലി വളർത്തല് ആഹ് അതൊക്കെ അതെ അതെ പക്ഷെ നമുക്ക് പശുല്ല കന്നുകാലി വളർത്തല് കന്നുകാലിനെ വളർത്താനത്ര പാടുള്ള കാര്യമല്ല മീൻസ് അതിനെ കൊണ്ട നടക്കണം അതിന് വേണ്ട ഭക്ഷണം ള്ളം കൊടുക്കണം പക്ഷേ നമ്മുക്കതൊരു പുല്ല് പുൽ പുല്ലുള്ള സ്ഥല ന് അതിനെ കൊണ്ടുവ വന്ന് കിട്ടി കഴിഞ്ഞാ അതിന് മഴയും വെയിലൊന്നും പിന്നെ ഒരു സ്ഥലത്ത് പോവാൻ പറ്റൂല
ആഹ് കൃഷി ഒക്കെ ഒരുപാട് ഉള്ളവർ അല്ലെങ്കിൽ ഒത്തിരി തോട്ടങ്ങളൊക്കെ ഉള്ളവർ പശുനോഓളത്തിൽ കുഴപ്പില്ല നമ്മള് വല്ലവൻ്റെ പറമ്പിക്കൊണ്ട് കെട്ടുമ്പോ അവിടെ ഒരു പ്രശ്നമാവും
അതെ അതെതെ അതെ അതൊക്കെ ശരിയാണ് ഉം
പിന്നെ നമ്മള് ആഹ് എത് പറഞ്ഞ പോലെ എങ്ങും പോകാനൊന്നും പറ്റത്തില്ല അത്ങ്ങളെ ഒരാളെ എപ്പോഴും കാണണം കൂടെ അതക്ക് വെള്ളം തായി പിന്നെ ദോഷമല്ലേ മിണ്ടാ പ്രാണികള അങ്ങനെ ഇട്ടിട്ട് പോവാൻ പറ്റത്തില്ല
പോകാൻ പറ്റത്തില്ല അതെ അതെ
ആഹ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്
പല പല പരിപാടികളും വരുന്നുണ്ട് നമ്മുടെ ഗ്രാമസഭയിലും കാര്യങ്ങളിലൊക്കെ ആഹ് ആഹ് പിന്നെ ആഹ് അത് പിന്നെ മറ്റേ കോഴി വളർത്തലൊക്കെ ഉണ്ട് കോഴി വളർത്തല് സത്യത്തിൽ കൃഷി ചെയ്യുന്നവർക്കൊക്കെ കോഴി വളർത്തലും കൂടി ആയി കഴിഞ്ഞാല് ഭയങ്കര ഗുണമാണ് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും റ്റും രണ്ടും കൂടി ആകുമ്പോ നമുക്ക് ചിലവും ഇതായിരിക്കും ചിലവും കുറവായിരിക്കും മുട്ട കിട്ടും നമുക്കിപ്പ വീട്ടിലിരിക്കുന്നവർക്ക് ഇപ്പ എന്തെങ്കിലും ഒരു ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു മെത്തേഡാണ് ഓപ്ഷൻ ആണ്, അതെ.
ആ പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ പ ഇതിനെ ഒകെ വളർത്തുന്നത് കൊണ്ട് നമുക്ക് നല്ല പാട് മീൻസ് ഇപ്പം നമ്മള് കവർപ്പാലൊക്കെ വാങ്ങിക്കുന്നത് ഈ പശുവിന്റെ പാൽ ആണോ അത് എന്ന് തന്നെ നമുക്ക് സംശയം ും കാണുമ്പോ ഒരുമാതിരിയല്ലേ ആ പാല്, അതിനകത്ത് അവ ആവശ്യത്തിനധികം വെള്ളവും ചേർക്കുന്നു നമ്മള് വെള്ളം കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും പാലെല്ലാം കൂടെ കുഴഞ്ഞു ഒരുമാതിരി ഇരിക്കും ഇങ്ങനെ വിട്ട് നിക്കും പാലും വെള്ളവും കൂടെ ഉ സമയത്ത് വേറൊരി ഇതാണെങ്കിൽ ് നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ, അല്ല സ്വന്തം
നമുക്ക് വിശ്വസിച്ച് നു
ആഹ ഈ കുഞ്ഞി പിള്ളേർക്ക് ഒക്കെ കൊടുക്കുമ്പോഴേ അത് പാല് തന്നെ ആണോന്ന് നമുക്ക്റിയ ല്ലല്ലോ അപ്പ അങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഒരുപാട് കുട്ടികൾക്ക് വരുന്നുണ്ട്.
എങ്കിലും കൊഴപ്പില്ല നമുക്ക് ഇപ്പൊ ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെയും അവർക്കത് ഇഷ്യൂ ആയി കഴിഞ്ഞാൽ, അവർക്ക് പ്രശ്നം ആണല്ലോ, അതുകൊണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ളത് വിൽപനയിൽ വരുന്നത്. അതൊക്കെ അത്യാവശ്യം നല്ലത് തന്നെയാണ്.
ആ അതെ.
ആഹ് ബ്രാൻഡ് നമ്മൾ നമ്മളിങ്ങനെ നാടൻ പാൽ എന്നൊക്കെ പറഞ്ഞ് പുറത്തന്ന് വാങ്ങിക്കൂല്ലോ
ആ ആ...
വെറുതെ നാടൻ പാൽ ന്ന് എഴുതിയതൊക്കെ, മിൽമ എന്നൊക്കെ ഉള്ളതൊക്കെ ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് അതി അവരുടെയൊക്കെ നമുക്ക് വിശ്വസിക്കാം പക്ഷെ ബ്രാൻഡ് ഇല്ല പാലെന്നൊക്കെ പറഞ്ഞഞ് വിൽക്കുന്നോ അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോ നമുക്കത് പ്രശ്നങ്ങൾ വരാൻ ചാൻസ്ുണ്ട്, ക വിശ്വസിക്കാൻ പറ്റൂല അങ്ങനെയാണ്, മറ്റേ പശു വളത്തലൊക്കെ നമുക്കും ഈ പറഞ്ഞ ഭയങ്കര പാടുള്ള കാര്യമാണ്. അതിനകത്തൊന്നും പോകാനൊന്നും പറ്റുന്നില്ല, പിന്നെ ഒരു ഏ ഇതന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടി വളർത്താൻ ഇഷ്ടമുള്ളവർക്ക് ചെടി വളർത്തല് ഇപ്പൊ ഭയങ്കര നമ്മുടെ കൊറോണയ്ക്ക് ശേഷം ഏഹ അത് ഭയങ്കര ഒരു ഇതല്ലേ ചെടി വളർത്തുന്നു അതിനെ പ്രൂ, അതിനെ പ്രൂൺ ചെയ്യുന്നു. അത് പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വിൽക്കുന്നു പലതരം ചെടികള്
ആ അതുപോലെ ഇപ്പം നമ്മുടെ മീൻ ആ ആ ആ അത് ശെരി ഞാൻ കണ്ടിട്ടുണ്ട് കൊറെേയിടത്ത്.
ആഹ എനിക്ക് എനിക്കിത് ഇഷ്ടുള്ള എനിക്കിത് ചെടികളെ കുറിച്ചൊക്കെ ഓ അങ്ങനെ ചെടികള് ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ നമ്മള് ഞാനത് അങ്ങനെയൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്കും. ും പക്ഷെ നമ്മള് കുട്ടികൾ ഒക്കെ ആയിട്ടി ഇരിക്കുമ്പോൾ നമുക്ക്ത് ചെയ്യാനുള്ള സമയവും സന്ദർഭവും കി പിന്നെ കുറച്ച് കൂടി കഴിയണം, അതിനകത്തൊക്കെ ഒന്ന് അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് കുറച്ചും കൂടി കൂടി തുടങ്ങാനായിട്ട്.
ആണല്ലേ പിന്നെ വേറൊരു കാര്യം ഈ മീൻ വളർത്ത നല്ല ഇതായി കുഞ്ഞു പിള്ളോരൊക്കെ
അതെതെ അതെ അത് അത് അത് നല്ലൊരു നല്ല
പിരി പേരി ഗബി ആഹ കെബി പോലുള്ള മീനല്ലേ, ഗെബി എന്തോ ഇനി പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ടനെ ആഹ അതുപോലത്തെ മീനുകളെയൊക്കെ വാങ്ങിക്ക ഒത്തിരി പേരുണ്ട് അത് കുഞ്ഞു പിള്ളേർ പോലും അങ്ങനെ ചെയ്യുന്നുണ്ട്.
അത് അത് അത് അത് ഒക്കെ അത് കുട്ടി കുഞ്ഞി കുട്ടികളുടെ ഒരു ഇത്, പക്ഷെ ് അല്ലാതെ ഈ വളർത്തണ വലിയ വലിയ ആൾ ക്ക ഇങ്ങനെ് കുളങ്ങളൊക്കെ ഇതെടുത്തിട്ട് മറ്റേ ഏഹ് പിലോപ്പി കരിമീൻ അങ്ങനെ ഒള്ള സാധനങ്ങളൊക്കെ ഇട്ട് മീൻ വളർത്ത്ണത് അത് ആഹ്‌ അത് ഭയങ്കര ലാഭമാണ് അത് നമ്മള് കുഞ്ഞ് മീനുകളെ എടുത്ത് ഇ നമ്മള് കൃഷി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് അതിന് ഫുഡ് കൊടുക്കണം ഏഹ് അതിന് ഇത്ര സമയം വരെയൊക്കെന്നുണ്ട് അത് അങ്ങനെ അതിന് മീ അത് കൊറച്ചു നാൾ കഴിയുമ്പോഴത്തേക്കും അത് ഇരട്ടി ആയി കഴിഞ്ഞാ ഒരു കിലോ രണ്ട് കിലോ മീനെ ഒരു മീനൊക്കെ ചിലപ്പോ ഒരു കിലോ റേഞ്ച് ഒക്കെ വന്നെ മീനുകൾ വളരാം അങ്ങനെ വന്ന് കഴിയുമ്പൊ ഒരു മീനിന് ആണ് വില ഇപ്പൊ കരിമീനൊക്കെ ഒരു മീനിന് ഒരു കിലോ ഉണ്ടെന്ന് പറഞ്ഞാ തന്നെ അയിനൊരു വിലയാണ്
അതെ നമ്മള് പറയുന്ന വിലക്ക് വാങ്ങിക്കാൻ ആൾക്ക
അതെന്നെ ആൾക്കാരും വരും അതും നമുക്ക് ജസ്റ്റ് ഒന്നി കുളം വറ്റിക്കണംന്ന് കേട്ട് കഴിഞ്ഞാൽ വീടിന്റെ അടുത്ത്ണ്ട് എന്ന് വെച്ച വേറെ നമ്മള് വേറെ ഇങ്ങനെ പ്രശ്നം ആയിട്ട് വളർത്ത്ന്നല്ലല്ലോ നമ്മളിങ്ങനെ അപ്പ തന്നെ പിടിച്ച ഫ്രഷ് ആയിട്ടുള്ള ഇതാണല്ലോ
ആഹ അതെ അതെ
അപ്പൊ അപ്പൊ അത് ഭയങ്കര ഗുണമാണ്
ആഹ അങ്ങനെ കൃഷിയൊക്കെ നമ്മള് സ്വന്തായിട്ട് വീഡിയോസ് ചെയ്യുന്നത് തന്നാ ഏറ്റവും നല്ലത്
അതെ അതെ അതെ ആഹ്‌
നമുക്ക് ആ ഒരു ഇത് വരും അതായത് നമുക്ക് കുഞ്ഞുങ്ങൾക്കാണേലും വിശ്വസിച്ച് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുവല്ലോ ഇല്ലാതെ ഇപ്പം കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പം അവർക്ക് നമ്മള് കൊടുക്കുമ്പൊ ഫുഡ് എപ്പഴും ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട് പിന്നെ ആഹ്‌ ഇല്ലെങ്കിലേ
ഉം കുഞ്ഞുങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും അതെ അതെ കുട്ടികൾക്കൊക്കെ ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടികൾക്ക് എന്താണെങ്കിലും ഫ്രഷ് ആയിട്ടുള്ളത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്
ആഹ അതെ അത് കുറേ നാൾ കഴിയുമ്പോ അത്ങ്ങങ്ങള് വലുതായി കഴിയുമ്പോഴേ ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്നാ ശരിയെ ഞാൻ പിന്നെ വിളിക്കാം
ഓക്കെ ഓക്കെ ട്ടോ